ആ പറഞ്ഞെരന്റ്
ഒന്നുല്ല
ഉം സുഖായിട്ട് ഇരി
സുഖായിട്ടിരിക്കുന്നു വീട്ടില് രണ്ടുപേര് സുഖമായിട്ടിരിക്കുന്നുന്ന് പറ
ഉം അതെ അതെ സമയയിട്ടില്ലല്ലോ നാല് മണിക്കല്ലേ
നാലുമണി ആയതേ ഉള്ള് അവര് എത്തണന്നുണ്ടെങ്കില് അഞ്ചര തൊട്ട് മോളുടെ ട്യൂഷന് ആറ് മണി കഴിയും ഹസ്ബൻഡ് ആ സമയത്ത് ഏകദേശം
ഉം ഉം ഉം ഉം ചേച്ചി ഈ വെക്കേഷൻ ഒക്കെ ഏ ട്രിപ്പ് പോയായിരുന്നോ
വെക്ക് വെക്കേഷന് ട്രിപ്പ് ഒന്നും നടന്നില്ല കൊറച്ച് വീട്ടിലെ ഇഷ്യൂസ് കാരണം അങ്ങനെ പോവാനൊന്നും പറ്റി ഇഷ്യൂസ്സല്ല നമുക്ക് പറയുന്നതിന് പ്രശ്നമൊന്നൂല്ല ഇവിടെ രണ്ട് മരണം ഉണ്ടായിരുന്നു എന്ന് വെച്ചാ ഗ്രാ അം എന്ന് വെച്ചാ എന്റെ ഹസ്ബന്റ്ന്റെ അമ്മയും പപ്പയും ഏ എന്ന് വെച്ചാ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇവര് ഈ നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താവു ആവുമ്പോഴാണ് ഇങ്ങനെ പെട്ട അടുപ്പിച്ചടുപ്പിച്ച് മരിക്കാന്ന് ഏ അപ്പം ഇങ്ങനെ അമ്മ പറയുവാർന്ന് ഇങ്ങനേക്കെ പറയുന്നേ കേക്കുമ്പോ അമ്മ പറയും ഓ അങ്ങനെയൊക്കെ നല്ല സ്നേഹോള്ളോര് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരുമിച്ച് പോവും ഞങ്ങള് ഒരുമിച്ചാ പുവാൻ പോന്നേ എന്നൊക്കെ ഇങ്ങനെ അമ്മ തമാശക്ക് പറയാരുന്നു അപ്പ പപ്പ ഇത് കേട്ടിട്ട് പപ്പ ക പറയായിരുന്നു ഞാൻ പോയി സീറ്റ് പിടിച്ചിട്ട് നിന്നെ കൊണ്ടു പോവത്തൊള്ളു എന്നൊരു ഇവര് തമ്മില് നമ്മളിങ്ങനെ അതിങ്ങനെ സംസാരം കേക്കുന്നേ ആണേ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പ ഞാ ഞാനും ഈ പത്രത്തിലൊക്കെ നമ്മളെ ന്യൂസ് കാണത്തില്ലേ ഇത്രാം പക്കം ഇന്ന ആള് മരിച്ച് രു റിലേഷൻ വെച്ച് പറയത്തില്ലേ അങ്ങനെ അങ്ങനെ മരിക്കുംന്ന് പറഞ്ഞാ ഈ മെയ് മാസത്തില് അമ്മ പിന്നെ വയ്യാതെ വരുന്ന അതായി വയ്യാതെ വന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി വയ്യാതെ വന്ന പ പതിനഞ്ച് ദിവസ ആയപ്പോത്തേക്ക് പപ്പ മരിച്ചു പെട്ടെന്നായിരുന്നു അറ്റാകായിരുന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം പ പതിനേഴാം ദിവസം അമ്മയും മരിക്കുന്നു പക്ഷെ നമുക്ക് വിഷമോ ഉണ്ടോ എന്ന് ചോദിച്ചാ അതൊരു വെഷമൊണ്ട് നമ്മൾ ഒറ്റയ്ക്കായി ഞങ്ങളുടെ കൂടായിരുന്നെ രണ്ടു പേരും പക്ഷെ നമ്മുടെ ആ ഒറ്റക്കായി പ്പോയി എന്നൊരു ഫീല് വരത്തില്ലേ നമ്മള് ആ ഒരു രീതിയിലാ നമ്മളി പ്പോ ഉള്ളത് പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാ അവര് മരിച്ചതില് സന്തോഷ ആണോന്ന് ചോദിച്ചാ അവര് ഒരുമിച്ചാ പോയത് എന്ന് വച്ചാ അവര് ഒറ്റക്ക് ഒരാളെ ഒറ്റക്ക് ആക്കിട്ട് അവര് പോയില്ല അവര് പോയപ്പഴും അവരത് ഒരുമിച്ച് പോയി ഒരുമിച്ച് ന്ന് വെച്ചാ
എല്ല ഏ നമ്മള് അടക്ക ഒന്ന് ആലോചിച്ചു നോക്കുമ്പം അവരുടെ ആഗ്രഹവും അത് തന്നെ ആായിരുന്നു അവർക്ക് ഒരുമിച്ച് പോവണം എന്നുള്ളൊരു ആഗ്രഹം ആരുന്നു അങ്ങനെ അവര് ഒരുമിച്ച്പോയി അപ്പ അമ്മ എപ്പോഴും പറയും നമ്മള് വേം മരിച്ച് കഴിയുമ്പം എന്നെപ്പറ്റി ഇങ്ങനെഓർത്ത്ത്തിങ്ങെ വിം കാരണം നമ്മളിങ്ങനെ പറയും ഞാൻ ഒറ്റക്കായിപ്പോയി അങ്ങനെ പറയല്ലേ പറയല്ലേ എന്ന് എഴും നമ്മള് പറയാം. ഷ അമ്മ പറയും മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അയിനെ പറ്റി ഇരുന്ന് വെഷമിച്ചിരിക്കുകയോ ഒന്നും ചെയ്യല്ല നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടം എന്നൊക്കെയുള്ള ഒരു അമ്മ പ്രത്യേകം ഒരു ഒരു ഡിഫറന്റ് ക്യാരക്ടർാട്ടോ അമ്മ എല്ലാത്തിനോടും ഉം പോസിറ്റീവട്ടെ പക്ഷെ എനിക്കൊന്നും ആ ഒരു ഗുണൊന്നുല്ല ട്ടോ ആ പോസി റ്റിവായിട്ട് എല്ലാ കാര്യവും എടുക്കുന്നെ അപ്പത്തേക്കും അമ്മ ഇങ്ങനെ പറയാം ഞാൻ എപ്പഴും മരിച്ച കഴിഞ്ഞാൽ സന്തോഷായിട്ട് നിങ്ങളെല്ലാരും ഇരിക്കണം നിങ്ങള് വഴക്കൊന്നും കൂടെ ച്ച് ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവും അല്ലേ ഏത് വീട്ടിലായാലും അങ്ങനെ ഒന്നും ഉണ്ടാവര്ത് നിങ്ങള് സന്തോഷത്തോടെ ഇരിക്കണം നിങ്ങ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയാ എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ് അതാ ഞാൻ പറഞ്ഞ അതാ ഷുഗർ നമ്മൾ ഈ ഷുഗർ വന്നിട്ട് മമ്മിക്ക് എട്ട് വർഷത്തോളം ഷുഗർ ണ്ട ഷുഗർ ആയിരുന്നു അമ്മയ്ക്ക് എട്ടല്ല പതിനെട്ട് വർഷത്തോളം എട്ട് എട്ട് വർഷം കൊണ്ട് മമ്മിക്ക് ഈ ഡയബെറ്റീവ് ഫൂട്ടും ഉണ്ടായിരുന്നു മുറിവ് കേട്ടിട്ടുണ്ടോ അത്
ആ ഉണ്ട് ഉണ്ട്
ആഹ അതിങ്ങനെ ഈ ഒരു മുറിവ് വന്നിട്ട് അതെങ്ങനെങ്കിലും നമ്മള് കരിച്ചെടുക്കുമ്പോഴത്തേക്കും അടുത്ത മുറിവ് അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴെട്ട് വർഷം ങ്ങോട്ട് ഉണ്ടായിരുന്നു അതു ആയിട്ട് ബന്ധപ്പെട്ട് ഇല്ല ട്ടാ അത് അതിനകത്ത് എനിക്കങ്ങനെ നമ്മള് വെഷമം ആയിട്ട് എന്നെനിക്കല്ല ട്ടോ പക്ഷെ അമ്മ ഒറ്റക്കാ പോയിരുന്നെങ്കിൽ ലോ അല്ലെ പത്തര ട്ടിക്ക് ആണെങ്കിൽനമുക്ക് ഒരു വെഷ
- പക്ഷെ അവര് അവര് അവര് ഹാപ്പിയാണ് അ അതെ അവരെ ഒരുമിച്ച് പോവാൻ പറ്റി അവരുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം അവർക്ക് വേണ്ടിട്ട് ആ ഒരു ഇതൊക്കെ ആ ഒരു വഴി ഒരുക്കി എന്നു വേണെ പറയാം കാരണം അവരുടെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തുന്ന് വേണേ പറയാലോ അപ്പ അത് അവരുടെ ആഗ്രഹം പോലെ നമ്മള് സന്തോഷായിട്ട് എപ്പോഴും ജീവിക്കുക
ഉം നമ്മള് അമ്മ എപ്പോഴും പറയുംം അത് മമ്മിക്ക് ഷുഗർ ആയതുകൊണ്ട് നമ്മ എന്നോട് പറയും നീ മധുരം കഴിക്കരുത് നമ്മള് ചെലപ്പംഇച്ചിരി എന്തെങ്കിലും ഇടെ കാപ്പി കുടിക്കുമ്പോത്തേകിച്ച് പഞ്ചസാര തോനേഎടുക്കുവല്ലോ ആ എടുക്കുന്ന ആളേ നിയന്ത്രിക്കുന്ന ഒരൊറ്റ കാര്യള്ളൂ ഇത് നീ എടുക്കരുത് പഞ്ചസാര കൂട്ടരുത് എന്ന് പറഞ്ഞാ അത്‌ത്തിരി ഇങ്ങനെ സോഫ്റ്റ് ആായിട്ടും നല്ല ട്ടോ പറയുന്നേ ഭയങ്കര നമ്മുടെ അമ്മമാര് പറയത്തില്ലേ അതേ രീതിൽ ഇങ്ങനെ പറയും എടുക്കരുത് കഴിക്കരുത് കാരണം അവരനുഭവിച്ചത് കൊണ്ട്
നമ്മളും അനുഭവിക്കരുത എന്നുള്ളൊരു
ഈ ആദ്യം ഷുഗർ വന്നപ്പോ നല്ല രീതിയിൽ കെയർ കൊടുത്തിട്ടില്ലായിരുന്നു അമ്മയ്ക്ക് അവര് ഷുഗറുണ്ട് അമ്മക് മരുന്ന് കൊടുക്കും മരുന്ന് വെ ടിച്ചു കൊടുത്ത് അ നമ്മള് ഇല്ല അന്നും കഴിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്
ഉം
അങ്ങനെ അതിന്റേതായ പ്രശ്നങ്ങൾ വന്ന് വന്ന് കണ്ണിനന് ബാധിച്ചു അങ്ങനെ കുറേയേറെ ഉംഅതെ ഷുഗർ നല്ലപോലെ നമ്മള് ശ്രദ്ധിക്ക നമ്മൾ ഒത്തിരി കണ്ടട്രോളിയേണ്ടെ
അതെഎനിക്കും ഉം എനിക്ക് എന്റെ പപ്പയക്കെ ആണെങ്കില് ഞോ യോഎന്റെ പപ്പയ്ക്ക് ഇതേപോലെ ഷുഗറുണ്ട് പപ്പയ്ക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഒക്കെ ഇച്ചിരി കൊറവാ ഷുഗറും പ്രഷറും പിന്നെ കിഡ്നി സ്റ്റോൺ അങ്ങനത്തെ ഇതൊക്കെയുണ്ട് അപ്പൊ പപ്പയ എന്നോട് എപ്പഴും പറയും മോളെ ഇങ്ങനെ നിനക്ക് എന്തായാലും കാരണം ഞാൻ കുറച്ച് അവർക്ക് കുറച്ച് ലേറ്റ് ആായിയിട്ട് ഉണ്ടായത് ചേച്ചി ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടായത് അപ്പൊ എന്തായാലും അപ്പയുടെ ജനറ്റിക്ക് ആയിട്ട് കിട്ടുന്നഎല്ലാം എനിക്കും കിട്ടും അപ്പൊ ഈ ഷുഗർ എന്തായാലു എനി കിട്ടും അത് എനിക്കുറപ്പാണ് അപ്പൊ പപ്പയും പറയും നിനക്കെന്തായാലും ഷുഗർ വരുംആ അൊണ്ട് നീ പഞ്ചസാരൊന്നും കഴിക്കരുത് മാക്സിമം ഇത് എ ഇത് ഇടാതെ പഞ്ചസാര ഇടാതെ കഴിക്കാന്ന് നോക്ക് കൊറച്ച് മധുര ഇട് അങ്ങനെ പറയും
- നമ്മള് കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് നമ്മുക്ക് അറിയത്തൂല്ല ഒരു ദിവസം നമ്മൾ ആലോയിച്ചോക്ക് എന്തുമാത്രം പഞ്ചസാര നമ്മുടെ ശരീരത്ത് പോകുന്ന ശരിക്കും ഞാനും കഴിക്കും എനിക്കാണെങ്കി ആരുന്ന സമയത്തൊക്കെ ലഡു ജിലേബി ഭയങ്കര ഇഷ്ടമായിരുന്ന അപ്പത്തേക്കും എനിക്ക് പേ പിന്നെ എനിക്ക് പേടിയായി തുടങ്ങിയട്ടോ കാരണം ഷുഗർ ടെസ്റ്റ് ഒക്കെ വന്നപ്പോ തേക്ക് എനിക്ക് പേടിയായി തുടങ്ങി പിന്നെ ഞാൻ തന്നെ കുറെക്കെ കണ്ട്രോൾ ചെയ്യാൻ തുടങ്ങി എങ്കിലും ചെല സമയത്ത് നമുക്കൊരു ഷുഗർ കാണുമ്പോഴി ഷുഗർന്നല്ല ലഡു അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണുമ്പോ ഒരു അവരുടെ ആ കാഴ്ചക്കൊ ഒരു ഇതുണ്ടല്ലോ നമ്മളെ ആകർഷിക്കാനുള്ളൊരു ഈ കേക്ക്സ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോത്തേക്കേ നമ്മക്ക്. കഴിക്കാനൊരു.
കൗതി തോന്നു ഉം
എൻ ഈ എന്തെങ്കിലും അസുഖം പ്രഷറോ, ഷുഗറോ, കൊളസ്ട്രോളോ, തൈറോയിഡ്, എന്തെങ്കിലും ഉണ്ടോ?
എനിക്കോ ഇല്ല എനിിക്ക ിപ്പഒന്നുല്ലാ ആ ഇനിയിപ്പ ഉം എനിക്കിപ്പ അങ്ങനത്തെ അസോങ്ങളൊന്നും ഇല്ല ഇത് വരെ നിലവില അ ഭാവിൽ ഉണ്ടാവ ഉണ്ടാവന്ന് കാരണം. പ്പ ആഹ അപ്പനെ
ഉം അപ്പന ഉള്ളത് കൊണ്ടേ അവർക്കുംരു പേടിണ്ട്. എനിക്ക് ശ പപ്പയ്ക്ക് ശ്വാസംമട്ടലൽ ഉണ്ട് അപ്പൊ അതെനിക്ക് കിട്ടി. അപ്പ പോക പോകെ ഇങ്ങനെ ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക്. കണം നമ്മളും അതേപോലെ ശ്രദ്ധിക്കണം.
നമുക്ക് അമ്മയ്ക്കുള്ളതും. ജനപരമായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് പപ്പയ്ക്കുള്ള സംഭവം ശ്വാസം മുട്ടുംണ്ട്. എനിക്ക് അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ട്. എനിക്കും തൈറോയിഡ് ഉണ്ട്. അപ്പം ഉം തൈറോയ്ഡ് ഉണ്ട് അതിനകത്ത്. ജനക്തിപരമായിട്ട് വരാന ഈ തൈറോഡ് ടെസ്റ്റുകളിൽ ഒരെണ്ണം ഉണ്ട് അത് ഇത്തിരി കൂടുതലാ. അപ്പം അവര് എന്റെ മോൾക്കും. മൂന്ന് മാസം കൂടുമ്പും തൈറോയ്ഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്കും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എന്നുള്ള രീതിൽ ഭയങ്കര ഇ വണ്ണം വെക്കും നീ തൈറോയ്ഡ് വന്ന കഴിഞ്ഞാൽ വണ്ണം വെക്കും. മു ടികൊഴിയും എന്ത് പറയാ നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റും. അതാണ് എനിക്കാണെങ്കി ഫുഡ്. കൺണ്ട്രോൾ ആണ് ഞാൻ നല്ല കൺണ്ട്രോളാണ് കഴി പക്ഷെ എന്നാൽ പോലും വെറ്റ് ലോല്ല വെറ്റ് ലോസ്ല്ല മുടിന്ന് പറയുന്ന സംഭവം മൊത്തത്തിൽ പോയി എന്റെ മോള് ഇടയ്ക്കിടക്ക് ചോദിക്കാം. അമ്മ ബിഗ്ഗ് വെക്കേണ്ടി വരൊ. കാരണം കൊഴിഞ്ഞു പോവുക അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കൊഴിഞ്ഞ് അതോ ക്ഷീണം. ഇതെല്ലാം ഈ തൈറോയ്ഡിന്റെ പ്രശ്നം. ഒരുപാട്ങ്ങ് ഹെൽത്ത് ഇഷ്യൂസ ആണ് ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട്.
അതെല്ലേ എനിക്കാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം. ആ ഹസ്ബൻഡന്റെ അടുത്ത് വന്നതിന് ശേഷം. എനിക്കങ്ങ എന്റെ മുടിയ എല്ല ഇവിടുത്തെ വെള്ളത്തിന്റെ ണോ എന്ന് എനിക്കറിയത്തില്ല. ഇടെ മുടി എങ്ങ് പൊഴിയുവ മൊത്തം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവാ.
ക്ലോറിൻ വെള്ള ആണോ? ക്ലോറിൻ ചെയ്ത് വെള്ള ആണോ?
പക്ഷെ ക്ലോറിന്റെ മണന്നില മറ്റേ ബോർവെലിലെ വെള്ള കുഴൽ കിണറല്ലേ? അതിലേ വെള്ളവാ.
അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്ലോറിന്റെ വെള്ള അതിറ ഇതുണ്ടെങ്കില് മുടി കൊൊഴിയും.
ഉം കണ്ടമാനം. കൊഴിയ ക ഓരോ ദിവസം ചീപ്പുമ്പോഴും. മൊത്തം ഇങ്ങനെ മു പ്പ ച്ചിപ് നറച്ചും മുടിയാണ് അത് കാണുമ്പോ സങ്കടം വരും. ന്ന അങ്ങനാണെങ്കില്. ഇപ്പൊ എന്താ ഷാമ്പൂ ഒക്കെ അങ്ങ് വല്ലപ്പോഴൊക്കെ ഭയങ്കര അഴുക്ക് വരുന്ന. സമയത്തൊക്കെ ഉപയോഗിക്കാ കൂടുതലും നല്ല രീതിൽ മറ്റേ ഉലൊക്ക ഉണ്ടല്ലോ? ക്കെ അരച്ച് തലയിലൊക്കെ തേക്കാറൊക്കെുണ്ട്. പക്ഷെ എന്നി
അല്ല ഇപ്പൊ ട്രീറ്റ്മെന്റുകളൊക്കെ കൊ ഉണ്ടല്ലോ ഇങ്ങനെ മുൂടി കൊൊഴിയുന്നതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ?
ഉ പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയത്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ്. എടുത്തു പോയില്ലെങ്കില് പിന്നെ അത് ഒന്നിനും കൊള്ളാതായി പോവും മുടി മൊത്തത്തിൽ പോ ഓ
ആഹ്, എനിക്കറിയില്ല. ഞാാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേള്ളു എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞ്. ഇങ്ങനെ മുടിയുടെ ട്രീറ്റ്മെന്റ് ഉണ്ട് എടുത്തൂടെ. എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അുകൊണ്ട് ചോദിച്ചത്. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് അറിയത്തില്ല.
ഉം.. അത് അത് അത് നമ്മുടെ, മുടിക്കും നല്ലതല്ല. നമ്മുടെ ശരീരത്തിനും അത്ര നല്ലതല്ല കാരണം. ഈ കാലര അങ്ങനത്തെ കൊറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരിക്കലും ണം ചെയ്തവര് കട എന്ന അനുഭവ എന്റെ കസിൻ ചേച്ചിയ ഒക്കെ ഇതേപോലെ ഇതൊക്കെ എന്താണ്ടൊക്കെ മുടിയിൽ ചെയ്തായി. ഇപ്പ അവർക്ക് തോന്നുന്നു മറ്റേ സ്ട്രൈറ്റനിങ്ങും അങ്ങനെ എന്തൊക്കെയോ സംഭവം. ചെയും എന്നിട്ട് ഇപ്പൊ താഴെ കിട താഴോട്ടുള്ള മുടിഎല്ലാം ഇത് തന്നെ നിൽക്കും. പക്ഷെ ഈ പുതിയതായിട്ട് കിളിച് വരുന്ന മുടി ഒരു മാതിരി വളഞ്ഞ് പളഞ്ഞ്, ഒന്ന നമ്മള ഒന്നിനും കൊള്ളത്തില്ല. ആ ഒരു രീതിയിലാക്കും ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ.
ഈ പറയുന്ന പോലെ നമുക്ക് ആരോഗ്യാണ്‌ വലുത് സൗന്ദര്യം പിന്നത്തെ കാര്യമാണ്. ആരോഗ്യമായിട്ട് ഇരിക്കുന്നത് തന്നാണ് ഏറ്റവും വലുത്.
അതെതെ, ചേച്ചി ഞാൻന്ന് വെക്കുവാണേ. ഓക്കെ,